ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം. കേക്ക്ണ്ട് കേക്കുന്നുണ്ട്
ആ ആ ക്ലിക് ക്ലി ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കാം ക്ലിയർ ആയിട്ട് കേൾക്കാം.
ആ ആ ഓക്കേ ഓക്കെ ആദ്യം കേൾക്കുന്നില്ലായിരുന്നു എന്തോ ഈ റേഞ്ച്
ആഹ് കൊർച്ച് ആഹ് മഴയല്ലേ ഇന്ന് നിക്കാത്ത മഴയാ.
ആഹ് ആന്ന് ഇവിടെയും രാവിലെ തൊട്ടേ മഴയാ. അതായിരിക്കാം അതിന്റെ ഇഷ്യൂ ആയിരിക്കാം. ആ അവിടെ രാവിലെ തൊട്ടേ മഴയാന്നോ? ഇത് കൊല്ലം കൊല്ലം
ഓ ആണല്ലെ ഞങ്ങള് കണ്ണൂര് ഇവിടെ രാവിലെ തൊട്ട് മഴ തന്നെയാ റയ്ഞ്ചേ ഇല്ല. ആ ഇപ്പ എന്താന്ന് അറിയില്ല ക്ലിയർ ആഹ് പശ്ശിനിക്കടവിന്റെ അടുത്തൊന്നല്ല അവിട്ന്ന് കുറേണ്ട് ആ കണ്ണൂര്ന്ന് പറയുമ്പോ തലശ്ശേരി. ഏഹ് ഏഹ് കൊട്ടിയൂരിന്റെ അട്ത്തു അല്ല വരുന്ന കൊർച്ച്. കൊർച്ച് യാത്രയ്യാനുണ്ട് ആ
ഓക്കേ ഓക്കേ ഓക്കെ ഓ നമ്മള് അവിടെക്കെ വന്നിട്ടുണ്ട് ആഹ് മുത്തപ്പൻന്റെ എവിടെമ്പ മുത്തപ്പന്റെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട് പറശ്ശിനിക്കടവില് ആഹ ആ അവിടൊക്കെ പോവാറുണ്ടോ?
ആഹ് പോവാറുണ്ട് നമ്മളിപ്പ പെട്ടെന്ന് എവിടെങ്കിലും ആ ഗെസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മള് പെട്ടെന്ന് പോവുന്നത് പരശിനിക്കടവ് തന്നെയാണ് ഫേമസ് ടെമ്പിൾ അല്ലേ ഉം.
ആഹ് ഇപ്പഴത് ത്ര ഫേമസായത്.
ഇപ്പൊ ഈ ആ കൊട്ടിയൂരൊക്കെ വരുമ്പോ എല്ലാവരും ഇപ്പൊർ ത്തുള്ള കർണാടകക്കാരാണ് കൂടുതൽ ഇവിടെ വരുന്നത് അപ്പൊ ഇവിടുന്ന് വരുമ്പോ നേരെ അവര് പശ്ശിനിക്കടവ പോവുന്ന് അപ്പങ്ങന ആഹ് പര്ശ്ശിനിക്കട്‌വ് തെര കയറ്ന്ന ആ സമയത്ത്
ആഹ് കൊട്ടിയൂരും ഭയങ്കര തെരക്കാണല്ലോ.
ആഹ് കൊട്ടി ഈ സമയം ആയോണ്ടാ നല്ല തെരക്ക്
തെരക്ക് ആന്ന ആന്ന് ആ ഉത്സവത്തിന്റെ സീസണാ ല്ലയോ
ആഹ് ആ സീസൺല് മാത്രേണ്ടാവു പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് പോണ്ടനെ വേ അ് വേറെത്തന്നെണ്ട്.
ഓ അത് അ അ അത് ആ സമയത്ത് മാത്രേ പെണ്ണുങ്ങക്ക് അവിടെ കെറാൻ പറ്റുവോ ന്നോക്കുവാ അപ്പ എന്ത് ഈറനോടെ പോയി കേറണോ അങ്ങനെന്തോ ഒരോരു.
ആഹ് ഹവിട്ത്ത അവിടെ ആഹ്. അവിടെ എത്തിറ്റ് നമ്മൾ അവിട്ത്തെ ആ പു അ പൊഴെല് കുളിച്ച് അവിട്- ക ഒരു് മൂന്ന് പ്രാവശ്യം മുങ്ങിയിട്ട് മുങ്ങി ങ ക പുഴേന്റെ ഇടനി ഒരു കല്ല്കിട്ടും ആ കല്ലെടുത്ത് അതിങ്ങനെ ഒരച്ച് ചന്ദനം തൊട്ട് എന്നിട്ട്. നമ്മളാ തോർത്ത് നനഞ്ഞ തോർത്ത് ഇപ്പ നമ്മ കുൾച്ചിട്ട്. അല്ലെങ്കിലും ആ നാന തോർത്തെങ്കിലും നനച്ചിട്ട്
ആഹ്.
പോണോന്നാണ്
പോണോന്ന് അങ്ങന
ആ പക്ഷെ കഴിഞ്ഞ കൊല്ലൊക്കെ കൊട്ടിയുര് പോമ്പം നല്ല മഴയായിരുന്നു കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഞാൻ മഴത്ത് തന്നെ പോയത് പക്ഷെ ഈ ഇപ്പം കഴിഞ്ഞ മാസാണെങ്കിൽ നല്ല വെയിലാര്
ഓ ഓ ഓ അന്തോആട പൂവോ എന്തോ പൂ അതെന്തോ ഇത് കിട്ടുവല്ലോ ഓട ഓ ഓ ഓഹ് ഹൊ ഹൊ
ആഹ് ഞാൻ പോയിട്ട് വാങ്ങിച്ച്ണ്ട് വീട്ടില് ആ വാതുക്കല് കെട്ടിട്ടാ നല്ലതാന്ന് പറയാം
ഓ മ ചിലരുടെ വണ്ടിക്കകത്ത ഒക്കെ കെട്ടിയിട്ടേക്കുന്നത് കാണാ
ആഹ് വണ്ടിക്കും വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്ക്യും.
ആഹ് ആഹ് ഹാ ഹാ ഓ ഹോ ഹോ അപ്പന്നാ ഐശ്വര്യം കിട്ടുവന്നാന്നോ.
ആഹ് നമ്മള് പോയ ദോഷങ്ങളൊക്കെ മാ മാറുമെന്ന് ഇതിന്റെ ശരിക്കും ഇതിന്റെ കഥ കേട്ടാ സത്യായിട്ടും പോവാന്ന് തോന്നും കാരണം ഈപാവശ്യം തെരക്ക് കാരണം ഒന്നുല്ല പിന്നെ വെയിലല്ലേ വെയിൽ കാര്ണം പൊഴെലങ്ങനെ വെള്ളു ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആ വെള്ള ത്തിലെർങ്ങി മൂന്ന് പ്രാവശ്യം ചുറ്റും അതുപോൽ തന്നെ പിന്നെ ആ ഞാ പോകുന്ന സമയത്ത് ആനെണ്ടായിരുന്നില്ല ആനെ - ക്കന്തോ ആൾക്കൂട്ടൊക്കെ ആയിക്കഴിഞ്ഞോണ്ട് ആന എന്തോ ഇളകിട്ടായിരുന്നു ഉണ്ടായത്
ഓ ഭയങ്കര തിരക്കാരുന്ന്ലേ ന്യൂസിലൊക്കെ കണ്ടു ഭയങ്കര തിരക്കാരന്ന്
ഓ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും ഈ കർണ്ണാടക
കന്ന അത് കന്നട ഏതോ നടൻ വന്ന് പോസ്റ്റ്ട്ടേ പിന്നെ കന്നടക്കാരെല്ലാം കൂടെ ഇതറിഞ്ഞ് വന്നേന്നൊക്കെ കെട്ക് കെടക്കുന്നണ്ട് ഭയങ്കര തിരക്കന്ന്
അതെനിക്കറിഞ്ഞൂടാ കഴിഞ്ഞാ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കൊട്ടിയൂരില് കണ്ണടക്കക്കാരായിരുന്നു മുഴുവനും
ആഹ് അയാള് കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പെങ്ങാണ്ട് അയാള് വന്നന്ന് വന്നിട്ട്. ഇയാളിവിടെ നിക്കുന്ന പോസ്റ്റ്ന്തോ ഇട്ടന്ന് അപ്പൊ സോഷ്യൽ മീഡിയലി ഇട്ട് കഴിഞ്ഞപ്പോഴാണന്ന് അവിടന്നുള്ള ആൾക്കാരല്ലാം കൂടെ കൂടുതൽ ഇപ്പൊ ഈ അമ്പലത്തിലോട്ട് വരുന്നേന്ന്
പോവാ
അപ്പ അവിടങ്ങ് ഫെ ആഹ് അവിടങ്ങ് ഫെമിലിയർ ആയന്ന്.
ഓഹ് അതെനിക്കറിയില്ല ഞാൻ വിചാരിച്ചു ഇവര് റീൽസ്ക്കെ കാണുന്നുണ്ടാവൂലേ അപ്പങ്ങന
ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ റീസന്റ് ആയിട്ട് കെടക്കുണണ്ട് ആഹ് ആഹ് അതിങ്ങനെ ന്യൂസിൽ ഇപ്പ ങ്ങനെ കെടക്കുന്നണ്ട് അങ്ങനെ കന്നഡ നടൻ വന്നാ പയങ്കര തെരക്കായേന്ന്.
ആഹാ ഹാ ഹാ എന്റെ സ് ആഹ് എന്റെ ഫ്രണ്ടിണ്ടായിരുന്നു അവള് ബാംഗ്ലൂരാ ഞ ബാംഗ്ലൂരരുന്നു അപ്പൊ അവള് പറഞ്ഞു മാ മെയ്യുള്ള സമയത്തന്നെ അവള് പറഞ്ഞു ഏഹ് നമ്മക്ക് കൊട്ടിയൂര് പോയലോന്ന് ഭയങ്കര തെര ‌ക്കിള്ള സമിയത്താ. എന്നിട്ട് ഞാൻ പറഞ്ഞു ജൂണിലേ നടക്കൂ ജൂൺ ജൂലൈലൊക്കെ പോയി കൈയ്ഞ്ഞേരേ നടക്കാം നടക്ക കുള്ളു പഷെ ഇത് പെണ്ണുങ്ങക്ക് ജൂൺ ട്വന്റി ഇരുവേന് അങ്ങനെണ് ലാസ്റ്റ്
ലാസ്റ്റ് ഓഹ് ഓഹ് അപ്പോഴല്ലാത്ത അപ്പൊ ആ അമ്പലം തോറക്കത്തില്ലയോ അതോ പെണ്ണുങ്ങക്ക് ചെല്ലാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ..
ആഹ് ഇപ്പഴെനിക്കറിയില്ല പഷെ അൻ ആ സമയത്ത് ഏഹ് ഇപ്പം. മെയ് ഇരുവയ്ന് മ ഇരുവേനു വരെ പെണ്ണുങ്ങക്ക് പോവ അത് കഴിഞ്ഞാല് പെണ്ണുങ്ങക്ക് അവിടെ ഇല്ലാന്നാണ് പറഞ്ഞത്.
ഓഹ് ഓഹ് ഓഹ് ഓഹോ അങ്ങനാ ആഹ് ഓഹോ ഹോ ഹോ ഓരോ അമ്പലത്തിന് ഓരോ ഐതീഹ്യങ്ങളാന്നല്ലോ.
ഉം അതെ
ആഹ് ആഹ് മുത്തപ്പന്റെ അമ്പലത്തിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോഴേ ഭയങ്കര ആഹ് അവിടെ കടകളൊക്കെ യാന്നല്ലോ ഇഷ്ടം പോലെ വേറൊരമ്പലത്തിൽ ഇത്രം കടകളും കാര്യങ്ങളും ഇ
ആഹ് മറ്റേ ഇതല്ലേ ഏഹ് കുട്ടിയോക്ക് കളിക്കണ്ടതും ആഹ്. പിന്നെ എല്ലാം ആഹ് നല്ല എണ്ടാവില്ല അങ്ങനെ. നമ്മള് ശരിക്കുരു ഉത്സവത്ത് പോവുമ്പോ എങ്ങനെണ്ടാവു അതുപോലെതന്നെല്ലാടേം..
ആ ആ അതെ വെള്ളാട്ടങ്ങളെ കണ്ടിട്ടുണ്ടോ?
ആഹ് കാണാറുണ്ട് എന്റെ ഹ് ഹ് വീട്ടിന്റെ അടുത്ത് എന്റെ വീട്ടിന്റെ മുമ്പ് തന്നെ ചെറിയൊരു മടപ്പരയെണ്ട് അപ്പ അവിടെ. ആഹ് വീട്ടിന്റെ അടുത്തായോണ്ട് എ ടക്ക എടക്ക്നിക്ക് മുത്തപ്പന്റെ വെള്ളാട്ടോ ഇതൊക്കെണ്ടാവും കാരണം നാർച്ച വെള്ളാട്ടന്നെണ്ടാവും ആഹ് സംസാരിക്കും.
ആ നല്ലിയോ അപ്പൊ ഇവര് നമ്മളെവിടെ കാര്യങ്ങളൊക്കെ പറയൊ?
എങ്ങനാ
നമ്മുടെ ഈ നമ്മുടെ നമ്മളങ്ങോട്ട് കൊറേ.
അതെ ഞമ്മള് നമ്മൾടെ ആദ്യം വിഷമം എന്തെങ്കിലും ഇണ്ടെങ്കിൽ പറയും പിന്നെ അതിനിള്ളൊരു പരിഹാരം മുത്തപ്പനിങ്ങോട്ട് പറയും.
ആന്നോ ആ പരിഹാരം എന്തുവാരിക്കും ഈ അമ്പലങ്ങളിൽ പോണോന്ന് അങ്ങനെന്തേലു ആന്നോ അതോ
അത് ചെലത് ഇപ്പം കുട്ടിളൊന്നും ആവാത്ത ആരെങ്കിലുണ്ടെങ്കിൽ അവരടുത്ത് ഇന്ന അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്യാൻ പറയും എം അവിടെ പോവാപറഞ്ഞി ചെനകി ചെയ്യാൻ പറയും.. ആഹ് അല്ലെങ്കില്. ഉം അത് നടക്കും അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം ആഹ് ഒരു തറയുണ്ടാരുന്നു അപ്പൊ ഇതുപോലെ മുത്തപ്പന് ഒരു കൊച്ചിന്റെ അട്ത്ത് പർഞ്ഞാര്ന്നു കല്യാണം കൈഞ്ഞ് ഒരു വർഷമായി ഇനി അട്ത്ത തർക്ക് നീ എന്തായാലും ആവും അതായത് ഗർഭിണി ആവുമെന്ന് അതുപോൽ തന്നെ ഈ ഈ കൊല്ലത്തെ തർക്ക് അവള് അപ്പ അതൊ ക്കൊര് വിശ്വാസം തന്നേണ് ശെരിക്കും
അപ്പഴീ അവ അവര് അട്ത്ത് ഏതേലും അമ്പലത്തിൽ പോവാൻ അങ്ങനെ എന്തേലും പറഞ്ഞോ
അതിൻ ക്കറീല ആ കൊച്ചിന്റെ കാര്യ എങ്ങനെയാന്ന് എൻക്കറീല ആഹ് പക്ഷെ ആഹ് പക്ഷെ ഇവടെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷം മുത്തപ്പന അത് അവൾടട്ത്ത് പറഞ്ഞു. ഈ വർഷം അതുപോൽതന്നെ മുത്തപ്പൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. എന്ന് പറേന്ന് കേട്ടു
ആഹ് ആഹ് ആഹ് ആഹ് അതീ ചെലേ അമ്പലങ്ങളിൽ ല്ല ഈ വെള്ളാട്ടം ഇങ്ങനെ വെരൂ അല്ലിയോ ചെലേ അമ്പലങ്ങളിലൊക്കെ
ഈ പിന്നെ ഒര്പാട് ആൾക്കാര് ക്ക് ദൈവത്തിനോടൊര് വിശ്വാസ അപ്പോ പ്രത്യേകിച്ച് മുത്തപ്പനോടൊരു വിശ്വാസാ കാരണം മുത്തപ്പൻ പറീണത് ചെലേതൊക്കെ ഫലിക്കും. അപ്പ അതുകൊണ്ട് തന്നെ ഏഹ് ഇവടെള്ളോരെ നേർച്ച ഇപ്പൊ ഒര് വീടാണെങ്കിലോ അല്ലെങ്കില് എന്തിനെങ്കിലും അവര് നേർച്ച വെക്കും ഒരു അസുഖം വരുമ്പക്കെയും മുത്തപ്പന് ആഹ് എല്ലത്തിനും ഒര് നേർച്ച വെക്കും അപ്പ അത് നടന്ന കഴിഞ്ഞാല് നമ്മൾ ആ മടപ്പെരീ പോയി നേർച്ച ചെയ്യും അത് ചെയ്യാൻ പറ്റിട്ടില്ല മുത്തപ്പൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും അങ്ങനെ എന്തോ നേർച്ച കൊട് ത്തോ അത് ചെയ്തോ എന്ന് മുത്തപ്പൻ തന്നെ അങ്ങോട്ട് പറയും മ് കാരണം എക്സാം അപ്പൾ എന്റെ വീട്ടില് നമുക്ക് വീടൊന്നും ആയിട്ട്ണ്ടായിര്ന്നില്ല അപ്പ അമ്മ ബാംഗ്ലൂര് ള്ള സമയത്തെ പറയും നാട്ടില് വീടായി കഴിഞ്ഞാല് നേർച്ച ചെയ്യണം എന്ന് പറയും പക്ഷെ ഇതരെ ചെയ്യാൻ പറ്റി കാരണം അതിനൊര് എമൗണ്ട് വേണം അമ്പതിനായിരം വേണം ഒര് വെള്ളാട്ട് മ രും ചെയ്യുന്നാണെങ്കിൽ അത്ര പൈസ
അത് നമ്മക്ക് വെള്ളാട്ട് ചെയ്യാൻ പറ്റോ അങ്ങനെ
അത് നമ്മക്ക് നമ്മള് പൈസ കൊടുത്ത കഴിഞ്ഞാല് അവര് ചെയ്തേരും ആഹ് ആഹ് വീട്ടി വീ ട്ടിലെന്നേണങ്കില് അത്ര പൈസ വേണ്ട പക്ഷെ എന്റെ അമ്മ നോർച്ച് കൊട്ത്തത്ന്ന് വെച്ചാല് മടപ്പെരേന്ന് ചെയ്യൂന്നാ മ മടപ്പെരേന്നാണോ കൂടുതല് വീട്ട്ന്നാണോ കൂട്തല് എന്തായാലും അമ്പതിനായിരം വേണോന്ന് പറഞ്ഞു അപ്പൊ എല്ലാസം ഇത് ചെണ്ടാ ചെ അത് എല്ലാം സെറ്റ് ആക്കണ്ടേ അപ്പത് ന് ത്രേ എമൗണ്ടാവും പിന്നെ ഓരോര്ത്തര് വര്മ്പോ അവർക്ക് ഭക്ഷണോം അപ്പെല്ലം കൂടി ആയി റ്റ് അമ്പതിനായിരം ആവൂന്ന് പർഞ്ഞോണ്ട് എമൗണ്ടില്ലാത്തൊണ്ട് ഇതുവരെ ചെയ്തില്ല പക്ഷെ അമ്മ എപ്പഴും മുത് മുത്തപ്പനെ പൈസ കൊടുത്ത് സംസാരിക്കാൻ പോകുമ്പോ മുത്ത മുത്തപ്പൻ പറയും വീടായല്ലോ ഇതുവരെ നേ ഏ വെള്ളാട്ട് ചെയ്തില്ലല്ലോന്ന്
ഓഹ്
അപ്പൊ അതാണ് എപ്പം കാണുമ്പോ അതോണ്ട് അമ്മക്കൊരു മട്യാണ് മുത്തപ്പനെ കാണുമ്പോയേ ക്കെ
ആഹ് ഹാ ഹാ അ അപ്പൊ അങ്ങനെയൊക്കെ അറിയാൻ പറ്റു ല്ലിയോ
അതെ ശെരിക്കും വിശ്വാസള്ള ദൈവാണ് മ്
ഓ ഓ ഓഹോ പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ റീൽസ് പണ്ടൊന്നും അറിയത്തില്ലാര്ന്നു നമ്മളീ റീൽസിനകതൊക്കെ കണ്ടൊക്കെയാ നമ്മക്കിപ്പൊ അറിയാവുന്നതേ അപ്പൊ ഈ വെള്ളാട്ടകടെ ഇത്വൊക്കേ
ആഹ്
കാണും ഞങ്ങള് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് സംസാരിച്ചിട്ടില്ല
ആഹ്
രാവിലെ രാവിലെയല്ല ഞമ്മള് രാത്രീലാ കണ്ടത് ഒരു പ്രാവശ്യം വന്നപ്പോ കണ്ടിട്ട് കണ്ടില്ല
വൈകുന്നേരൊക്കായിരിക്കും
ആ ഒര്പ്രാവശ്യം ഞങ്ങള് വ വന്നപ്പം വൈകിട്ടത്തേ കണ്ടത് അപ്പൊ ഒരാളെ ഉള്ളു.
ആഹ് വൈകിട്ടേ ഉണ്ടാവു കൂടുതല് ആഹ് ആഹ് ആഹ് ഇതില് നമ്മുക്ക് കൊല്ലത്തില് തേറ ഉണ്ടാവും. മുത്തപ്പന്റെ ആ സമയത്ത് നമ്മ ക്ക് മുത്തപ്പന വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഉണ്ടാവും, പിന്നെ പോതിയില്ലേ. പോതി ആഹ് പോതിയുടെ കളിയും ഉണ്ടാവും.
ആഹ് ഓക്കെ.
ആഹ് ഇങ്ങനെ തമ്പൂരാട്ടിന്റെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട്. ആഹ് അങ്ങനെ ഉം ആഹ് ശരിയാ.
ശരിയാ.